ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട്
ഉം ആഹ് സുഖമാണോ? ആഹ് ഇവിടെ സുഖാണ് ആഹ് ഓഹ് ചായ കുടിച്ചൊണ്ടിരിക്കുന്നു ഇപ്പം കൊറച്ച മുമ്പ് ചായട്ടതേഒള്ളൂ ആഹ് പിന്നെ വേ
എന്തേയ്നി സ്പെഷ്യല് ഏഹ്
എങ്ങനെ
ആഹ് സ്പെഷ്യലായിട്ടൊന്നും ഇല്ല റസ്ക്ക് മാ ത്രയേ ഒള്ളൂ ചായന്റെ കൂടെ ഉം ഉം അവിടെയോ ചായ കുടിച്ചോ
ഉം സ്പെഷ്യലൊക്കെ ഇണ്ടാക്കൽ ഉണ്ടോ
ഏഹ്
സ്പെഷ്യൽ ഇണ്ടാക്കൽ ഒക്കെ ഇണ്ടോ
ഇല്ലേ ഇല്ല സ്പെഷ്യൽ അങ്ങനെ ഉണ്ടാക്കാറൊന്നും ഇല്ല കുക്കിങ്ങുടെ താല്പര്യം ഒന്നും ഇല്ല ഓക്കെ അവിടെയോ സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ടോ
ഏഹ് ഇക് നോമ്പുണ്ടേ അപ്പോണ്ടാക്കിക്ക്ണ് പഴം പൊരിച്ച്ക്ക്ണ് ആഹ് നോമ്പ്ണ്ട് വേറെന്തൊക്കെയ പിള്ളാരൊക്കെ എത്രാളാ
കേട്ടില്ല
പുള്ളാരക്കെത്രാളാ
പിള്ളാര് മൂന്ന് പേര്
ഏഹ് ഉസ്കൂൾകൊക്കെ പോവല്ണ്ടോ
ആഹ് രണ്ട് പേര് സ്കൂളി പോണു ഒരാൾക്ക് രണ്ടര വയസ്സായതേ ഒള്ളൂ ഒരു മോൾക്ക് കൈയിലത്തെ മോൾക്ക് രണ്ടരായതേ ഒള്ളൂ ആഹ് സ്കൂളൊക്കെ വീടിന്റടുത്തൊക്കെയാ ഉം
ആഹ്
ആഹ് ഫുഡൊക്കെ സ്കൂളിലൊണ്ട്
അതെ ചോറ് കൊണ്ടോവൂലെക്കാരം ലെ
ആഹ് ആഹ് അതെ
ഒരാള് പത്താം ക്ലാസ് ഒരാളൊൻപത് ഒരാള് രണ്ട്
ഓക്കെ ഓക്കെ ഹസ്ബന്റ് എന്തയ്യുന്നു
ഉം ആഹ് ഇബടെണ്ട് നാട്ടിൽ തന്നെ
ഉം ഉം വേറെ എന്ത് വിശേഷം
ഞേറാ സ് സുഖാണ് ഇല്ല്യില്ല അതൊന്നുല്ല്യ ചെടികളൊക്കെ പിടിപ്പിക്കും ഹും ഷി ഞങ്ങളെ വീടിന്റെടുത്തൊക്കെ ഉണ്ട് ഉം
ആഹ് ഇവിടെ പിന്നെ കൃഷിയില്ല ഇപ്പാന്റെ സ്‌പൈസ് ഒന്നും ഇല്ല സ്ഥലോം ഇല്ല കൃഷിയൊന്നും ചെ
ആഹ് ഇവടീം ഇല്ല സ്ഥലൊന്നും കൃഷിന്നും ചെയ്യാൻള്ള സ്ഥലന്നും ഇവിടെ ഇല്ല
ഉം ഉം ഓക്കെ ബുക്ക് വായിക്കോ റീഡിങ് ഇഷ്ടാണോ
ആഹ് എടീലക്കെ
ഉം നോവലൊക്കെ വായിക്കോ നോവലോ മേഗസിൻ ആഹ് ആഹ് ആഹ് ഓ
പൊറത്തൊക്കെ പോവലുണ്ടോ
ആഹ് പൊറ്ത്ത് പോവലുണ്ട് ഇന്നലെം പൊന്മുടീല് പോയിട്ടാണ് വന്നത് ഓ പൊറത്തൊക്കെ എടക്കെടക്ക് പോവാറുണ്ട് ഇന്നലെ ഞങ്ങളെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ എന്റെ പതിനഞ്ച് വർഷം ഉം ഇന്നലെ പൊറത്ത് പോയിട്ട് വന്നു പൊന്മുടില് പൊന്മുടിയിൽ പോയിട്ട് വന്നു ഉം ഉം
ഏഹ് ഫുഡ് കഴിക്കാൻ പോകലുണ്ടാ പൊറത്ത്
ഓ ഓ പൊറ്ത്ത് പോവും ഫുഡ് കഴിക്കാൻ പൊറ്ത്ത് പോവും
ആഹ് ആഹ് രാവിലെക്കെന്താ ഇണ്ടാക്കല് സ്പെഷ്യല്
രാവിലെ രാവിലെ സ്പെഷ്യന്ന് വെച്ചാ സ്പെഷ്യലായിട്ട് അങ്ങനെല്ല ഇങ്ങനെ അപ്പം ദോശ ഇഡലി അങ്ങനെ എറച്ചിക്കറി സാമ്പാർ അങ്ങനെ എന്തെങ്കിം ഇന്ന് രാവിലെ ചപ്പാത്തിയാര്ന്ന് ചപ്പാത്തീം ചട്ട്ണിയാണോ അത് തേങ്ങ തേങ്ങ തേങ്ങാ ചട്നിയല്ലേ ഓഹ് അതൊക്കെ ഒണ്ടാക്കും ഉമ്മയാണ് ഒണ്ടാക്കുന്നത് എനിക്കറിയില്ല ഉം ഉം
ഹാ ഓ അത് ശരി ആഹ് ഇവിടെണ്ടാക്കണതും ങ്ങള് ണ്ടാക്കണതും വ്യത്യാസം ണ്ടാവെയ്ക്കാരം ഞങ്ങള് സാധാ ചീരുള്ളി ഏഹ് ചെറിയ ഉള്ളി പിന്നെ തേങ്ങ മുളക് പച്ചമുളക് അങ്ങനൊക്കെട്ട് ഒന്നായിട്ട് മിക്സിയിലരക്കലാണ്
ഓഹ് അത്പോലെ തന്നെ ഇവിടെം ഉം പിന്നെ ഉള്ളി ചമ്മന്തിയും ഉള്ളി ഉള്ളിയൊക്കെ മാത്രമായിട്ട് ചമ്മന്തിയക്കുന്നത് ഉള്ളി ഉള്ളി അത് നമ്മള് കൊറേ ചെറിയുള്ളി അരിഞ്ഞ് പെറക്കി മിക്സിയിൽ അടിച്ച് അതിന് കണക്കായ പച്ചമുളക്
ആഹ്
എടുത്ത് അങ്ങനെ നമ്മള് മിക്സ് ആക്കുക് അത്രെ ഉള്ളൂ ചമ്മന്തി ഈസിയാണ് ചെയ്യാൻ ഉം ഉം
ആഹ് ഇഡിലിക്കൊക്കെ രെസോണ്ടാകും
ഓഹ് ഇഡലിക്കും ദോശക്കെല്ലാം നല്ലതാണ് അപ്പത്തിനൊക്കെ നല്ലതാണ് അതൊക്കെ ആഹ് ആഹ് അങ്ങനെ ഉം ഉം പിന്നെ നിങ്ങള് എങ്ങനെയാ ചെയ്യാ ഉള്ളി ചമ്മന്തി ചെയ്യാൻ അറിയാവോ ആഹ് രണ്ട് കോഴി ഉണ്ട് കോഴി മുമ്പ് വളർത്തലായിരുന്നു ഇപ്പൊ സ്ഥലം ഇല്ലാത് ത്തോണ്ടെ കോഴിനെക് ക്കെ കൊടുത്ത് ഇനിയിപ്പൊ ഈ എടക്ക് മക്കള് കരഞ്ഞ് ഓഹ് സ്ഥലം ഇല്ല ഓഹ് അതെ അതെ
ഉം ഏത് സ അതോ സ്ഥലം വേണംന്ന്റിയാ
ഓഹ് അത് തന്നെ കോഴിക്കും ചെടിക്കെല്ലാം നമുക്ക് സ് സ്ഥലം വേണം അത് ഉണ്ടെങ്കിലേ നമുക്ക് റാഹത്തായിട്ട് എല്ലാം ചെയ്യാൻ പറ്റു അതെ
എള്ള സ്ഥലത്ത് ഇങ്ങനെ ണ്ടാക്കിക്ക്ണ്
അങ്ങനെ ഇപ്പം പിള്ളേര് ഏഹ് മറ്റേ കടയിൽ പോയി കണ്ടിട്ട് രണ്ട് കുഞ്ഞ് കോഴി വങ്ങിച്ചിട്ടുവന്നു അതിപ്പോ വളർന്ന് വലുതായി ഒരു രണ് ഒരു പെടെം ഒരു ചാപ്പല് ഉം അങ്ങനെ രണ്ട് കോഴിയുണ്ട്
അതെ ഇവിടെ ആദ്യം പൂച്ചനെ കോയിനെ ഞാൻ കൊണ്ടുവന്നിട്ടേ ഇല്യ കോഴിക്കൂട് വെക്കാന് ഒരു മുറ്റൊക്കെന്ന് സൗകര്യപ്പെടുത്താണ്ട് ഇനി അതൊക്കെ റെഡിയാക്കിട്ട് വെക്കാ വച്ചിട്ടാണ് ഞാന് പൂച്ചനെ വളർത്തിരുന്നു ഇതിന് മുന്നേ ഊട്ടി പൂച്ചനെ പേർശ്യം പൂച്ചനെ അത് പിന്നെ ഞാൻ കൊടുത്ത് ആഹ് ആഹ്
രോമങ്ങളൊക്കെ പൊങ്ങി നിക്കണ പൂച്ച നമ്മള ഇവിടെ പൂച്ചകളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ മറ്റേ സാധാ പൂച്ചകള്
സാധാ പൂച്ചകള് ഇവിടെണ്ട് ഇത് പിന്നെ നമ്മള് വാങ്ങണം കടെന്ന് വാങ്ങണം അല്ലാന്ന്ണ്ടെങ്കി പൊറത്ത്ന്ന് ആരെയും തിണ്ണേമിക്കെ ഈ പ്രസവിക്കുവല്ല വല്യ പൂച്ചേന കൊടുന്നിട്ട് പിന്നയില് വരണ കുട്ടികളൊക്കെ ഉണ്ടാവും
പൂച്ചാണെങ്കില് പൊറത്ത്ന്ന് വാങ്ങിക്കുമ്പോ ഈ അയ്യായിരം പത്തായിരംക്കെയ ആപ്
ആഹ് നല്ല വെ ആഹ് നല്ല റേറ്റ് ഉണ്ട് ആഹ്
ആഹ് അതന്നെ സ്
ചെറിയൊരു കുട്ടിക്ക് വരെ റെയിറ്റ്ണ്ട് ഉം
ഓഹ് ഓഹ്
ഉം
പിന്നെ കുക്കിംഗ്‌ ഇഷ്ട്ടവാണോ ങ്ങക് ആ മഴയില്ല രണ്ട മൂന്നുസം ഇപ്പം ഉം നല്ല മഴ ഉണ്ടായിര്ന്ന് ഓ ഓ അത്പോൽ തന്നെ ഇവടേം ഉം ഉം
ആഹ് അ അവ്ടെ എങ്ങനെ അട്ത്ത് ടൗണക്ക ഇള്ള ഏരിയെ
ഏഹ് ആ അതന്നെ നമ്മള റോഡ് ആ ന ഓ അതന്നെ പോറത്തെറങ്ങിയ മെഡിക്കൽ സ് സ്റ്റോർ അട്ത്തുണ്ട് രണ്ട് മൂന്ന് സ്കൂളോക്ക അടുത്തുണ്ട് ഹോസ്പിറ്റല് രണ്ട് ഹോസ്പിറ്റല് അട്ത്തുണ്ട്
ല്ല്യ
ബുദ്ധിമുട്ടില്ല പോയിട്ട് വരാൻ കൊഴപ്പ ഇല്ല ഉം പിന്നെ എല്ലാ കടയുണ്ട് ഓ വെള്ള എല്ലാ വെള്ളം ഉണ്ട് വെള്ളം നാല് മണിക്കൂറും നല്ല വെള്ളം കിട്ടും പൈപ്പ് വെള്ളം നല്ല നല്ല ആ ഒന്ന് ബു വെള്ളത്തിനൊന്നും ഇതിനും ഒരു ബുദ്ധിമുട്ടൂല നന്നായിട്ട് പോന്നു
ആഹ് ആഹ് ഇവടിം വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പിന്നെ പ റ്റ ലാസ്റ്റ് ആവൂലെ നമ്മക്ക് വെള്ളം ഇല്ല്യാത്തൊരു ടൈമ് ആ ടൈമില് കൊർച്ചൊരു ബുദ്ധിമുട്ട്ണ്ടാവും പിന്നെ ശരിയാവ്ട്ട കൊർച്ച് ഒര് മാസം ന്നാലും ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് പോവും ന്നക്കമ ടാങ്കി നർക്കാത്ത കോൽത്തില് ആ മോട്ടറ് ഇണ്ട് നർക്കാത്ത കൊൽത്തില് ഇങ്ങനെ മോട്ടറ് ഇടും ഇപ്പ പിന്നെ മഴയ്തൊണ്ട്
ഉം ഉം ഉം
വേറെന്തെക്കെ
വേറെ എന്തേക്കെ വേറെ അങ്ങനെ പോണു
ഉം രാത്രിക്കെക്ക് ഇള്ള ഫുഡോക്കെ ഒന്നായിട്ട് വെക്കല
ആ രാത്രി ചപ്പാത്തി മതിയന്ന് പറഞ്ഞു ചപ്പാത്തി മീൻ കറി മീൻ പൊര്ച്ചതു ആയി ട്ട് രാത്രി കൊടുക്കാന്ന് വിചാരിച്ചു അവടെ രാത്രി എന്താ രാത്രി
ന്നെ കയ്ക്കല് ചെൽപ്പ ഇതേ പോലെ ച പ്പാത്തി ഇണ്ടാക്കും ഇവടെ ചപ്പാത്തി ഇണ്ടാക്കി ഇന്റെ മക്കക്ക് നല്ല കറിയൊക്കെ വാണം ഇന്നാലെ കയ്ക്കൊള്ളൂ
നമ്മളിവിടെ മാവ് കൊഴക്ക റെഡിമെഡ് ചപ്പാത്തി കിട്ടൂലോ അത് ചുട്ടെട്ക്കും റെഡിമെയ്ഡ് മറ്റേ കവർല് വരും ഉം കവർല് വരും ആ ഓ അമ്പത് രൂപയ്ക്ക് മറ്റ പത്തോമ്പത് ചപ്പാത്തി ഷീറ്റ് നമ്മളങ്ങനെ ചുട്ട് ഭൂരിന്റെ മാവ് ഷീറ്റ് പോലെ കിട്ടും അത് നാപ്പത്തൊമ്പത് രൂപ അത് അമ്പത് രൂപായിട്ട് അവര് എട്ക്കും അതും ഭൂരി പോരിക്കും റെഡിമെയ്ഡ് മാവായിട്ട് കടെല് കിട്ടും അവടേം കിട്ടോല്ലോ ല്ലെ
കിട്ടും ആ ഇവടിം കിട്ടു അത് ആ നമ്മള് വീട്ട് വന്ന്ങ്ങാണ്ട് ചുട്ടട്ത്താ മതി
ആ അത് തന്നെ അതന്നെ അങ്ങനെ ചുട്ടെട്ത്ത് അങ്ങനെണ് ഈസി എളുപ്പ ജോലി അല്ലാതെ നമ്മള് വീട്ടി മാവ് കൊഴച്ച് അങ്ങനെയെക്കെ ചെയ്യാറില്ല ചപ്പാത്തി കഴിക്കണംന്ന് തോന്നി ആ സമയം ആ മാവ് വാങ്ങിക്ക്യ പെട്ടന്ന് ചു ട്ടെട്ക്ക്ന്ന് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് പിള്ളെർക്കെല്ലാം ച ഇഷ്ട്ടാണ് അതൊണ്ട്
ചപ്പാത്തി നല്ല കറി
ഉം ഉം ഓ ഓ കറി ഉച്ചത്തെ വെച്ച മീൻ കറി ഉണ്ട് അത് മതീന്ന് പറഞ്ഞ് മതി ഉച്ചക്ക് മീൻ കറി വെച്ചായ്‌ര്ന്ന് ഓ നല്ല ടേസ്റ്റ് ആയിരിക്കും മീന അവിയലും മീൻ കറിയും ചപ്പാത്തിക്മ്പോ സൂപ്പറായിരിക്കും
ആഹ് ആഹ്
അവടെ രാത്രി ചോറാ രാത്രി
ഇന്നലെ രാത്രി ചോറും ചപ്പാത്തിയും ഒക്ക ഇണ്ടാക്കും ദോശിം
പിന്നെ വേറെന്തെ ക്കെണ്ട് ഉം പിന്നെ
പിന്നെ എന്തൊക്കെ ആഹ് പോവാറൊക്കെണ്ട്
പോവാറുണ്ടോ
പുറത്ത് പോവാറുണ്ട് എപ്പോഴും പോകൂലേ അടിൽ അടിയിലൊക്കെ ഇങ്ങനെ പോകും കുട്ടിയൊക്കെ ലീവുള്ള ദിസം അതേപോലെ അവിടെ അടുത്തൊക്കെ പാർക്ക്ണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ പോവും
ഓക്കേ ഓക്കേ ഇവിടെ അടുത്തൊക്കെ പാർക്കുണ്ട വള്ളക്കടവിലൊക്കെ പാർക്കുണ്ട് ഉം ഉം ഇന്നലയും പൻമട്ട പോയി അയ്യോ ഭയങ്കര തണുപ്പും മഴയും
അതെ അ ആഹ്
മത്ത മഴയെ നനഞ്ഞ് ഓ നല്ല രസമായി നല്ല കൂളിങ് മഞ്ഞി ഇങ്ങനെ മൂടുന്ന ഒരു
ആഹ് ആഹ മഴ മഴ കൊണ്ട് ആവാൻ നല്ല രസള്ളാ
ഓ മഴയും മൊത്തം നനഞ്ഞ് ഞാനും ഹസ്ബൻഡും മൂന്നും മക്കളും മഴ നനഞ്ഞ് പിന്നെ മഞ്ഞിലിരുന്നു പിന്നെ അവിടെ അവിടെ ഹോട്ടലുണ്ട് അവിടെ ഫുഡ് കഴിക്കാ അവിടെ വേറെ ഫുഡ ഒന്നുമല്ല കപ്പയും ബീഫ് മറ്റേ പേരിട്ടും മാത്രേ ഉള്ളൂ പിന്നെ കോഫി പിന്നെ കട്ടൻ ചായ ഉം പിന്നെ ഐസ്ക്രീം ആയിട്ടോ സ്നാക്സ് ആയിട്ടോ ഒക്കെ ഉണ്ട് അവിടെ മത്തിയില്ലായിരുന്നു കപ്പ പുഴുങ്ങിയതും പിന്നെ മറ്റേ ബീഫ് പരട്ട ബീഫ് പരട്ട് ആഹ് ബീഫും ചിക്കൻ ചിക്കനും പെരട്ടും അല്ലാതെ മെയിൻ ഫിഷ് ആയിട്ടൊന്നുമല്ല ബിരിയാണി അങ്ങനെ സ്ഥത്ത ഐറ്റം ഒന്നുമ ഇല്ല അവിടെ കപ്പ മാത്രമേ ഉള്ളൂ ഉം നല്ല രസമായിരുന്നു പോയപ്പോ ഇന്നലെ ഉം മൊത്തം മഴയും നനഞ്ഞു മലയിലൊക്കെ കേയറി ഒരു ചെടി പോലെ ഇരിക്കുന്ന ഒരു മല ഉണ്ട് പിന്നെ അല്ലാതെ പാറ പോലെ ഇരിക്കുന്ന മല ഉണ്ടായത് രണ്ട് മലയിലും കയറി കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്
ഉം പുറത്ത് പോയ പിന്നെ ഫോട്ടോസല്ലോ പ്രധാനം വേഗെടുക്കല് ഉം അതെടുക്കാൻല്ല വെറുതെ ഇടാണ്
അതെ അതെ ഉം പിന്നെ
വേറെ എന്തൊക്കെയാ
വേറെ എങ്ങനെ വേറെ എന്താ വേറെങ്ങനും വിശേഷങ്ങളൊക്കെ നിങ്ങളവിടെയാ വേറെന്തൊക്കെയുണ്ട്
ഞങ്ങള ഇവിടെ അങ്ങനെ പോകണ് മഴയിട്ട് അടിൽ വെയിലുണ്ട് അടിൽ മഴുണ്ട് അങ്ങനൊക്കെ ഇങ്ങനെ പോണ് ഇനിയിപ്പോ അടിച്ചൊറിച്ച് നല്ല മഴ ആകുമ്പോൾ സ്കൂളും മദർസ ഒക്കെ കുറേ ലീവ് ആകവും
ഓക്കെ ഓകെ ഓകെ ശെരി